ഹലോ
കേൾക്കുന്നുണ്ടോ ആഹ് കേൾക്കുന്നില്ലേ
ആ ഹ് ണ്ട് ണ്ട് കേക്ക്ണ്ട്
ചായ കുടിയൊക്കെ കയിഞ്ഞോ ചായ കുടിയൊക്കെ കയിഞ്ഞോയ്ക്ക
എ ഇല്ലല്ല കയിഞ്ഞിട്ടില്ല ഹലോ ഹലോ
ഹലോ കെ കേക്കുന്നില്ലേ ഏ ഹലോ ഹലോ ഹലോ ഹലോ
വൈ വൈന്നേര ചായ കുടിയെഞ്ഞോ ആ വൈകുന്നേര ചായ കുടി
ആഹ് ണ്ട് ണ്ട് ഇണ്ട്
അത് ഞാൻ ഇയർഫോൺ ഹെഡ്സെറ്റ് വെച്ചോണ്ടായിരിക്കും
ആഹ് അഹഹ ആഹ് ഇപ്പൊ കേക്ക്ന്ന്
ഇപ്പൊ കേക്കുന്നുണ്ട്
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് പറ ആഹ് കേക്ക് ക്കുന്നുണ്ട് പറയൂ ആഹ് ഇണ്ട് കേക്ക്
ആ
ഹ് ഹ് ഹ് ഹാ പറ പറ പറയോ പറയോന്ന് വേറേണ്ട്
റേഞ്ച് പ്രോബ്ലം ഇണ്ടന്തോണ് റേഞ്ച് പ്രോബ്ലനന്തോന്നുന്ന അയ്യോ
ങ്ങളെ ഓൺലൈൻ ബിസിനസ് ഇപ്പ ചെയ്യല്ണ്ടാ
ആഹ് ഓൺലൈൻ ബിസിനസ്സ് ഞാന് സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ പോലെ സിന്ത ചെയ് ആ സിന്ത ചെയ്യ്ണ്ണ്ണ്ട്
ആ ന്താ സിന്ത എന്താ
അത് ഉം അയില് കോഴ്സ്ണ്ട് അത് പോലെ ഞമ്മക്ക് വാട്സ്ആപ്പ് സ്റ്റ്റ്റാസ് ഇടാന്ണ്ട്
അഡ്മിഷൻ കൊണ്ട് വന്ന കമ്മിഷൻ അങ്ങനെലേ
ആ നാന്നുറ്റി തൊണ്ണൂറ്റിമ്പതോ എത്ര ഓച്ചാലും കോഴ്സ്ണ്ട് എ ഐ കൊ എ ഐ ന്റേത്ണ്ട് അത്, പോലെ എന്തോ, എഡിറ്റിങ്ങിന്, ഉ, എല്ലാ, ക്യാശ്
ആ, ക്യാശ് മ്മൾ, കൊടുത്തിട്ട്, ആളുകളെ, ഇതിലേക്ക്, ഇൻവൈറ്റ്, ചെയ്യേണ്ടി, വരുല്ലേ? അപ്പൊ, നമുക്ക്, കമ്മീഷൻ കിട്ടും, അതല്ലേ? ആഹ്, ആദ്യം, നമ്മള്, പഠിക്കാ
ആഹ്, സോഷ്യൽ, വർക്ക്, ഇണ്ട്, മ്മളെ സോഷ്യൽ, മീഡിയക്കെ, യൂസീത്ക്കാണ്ട്ള്ള, വർക്ക്ന്ന്ണ്ട്, പിന്നെ, എ ഐ, ഇണ്ട്. അങ്ങനത്തെ വർക്കണ്ട് അങ്ങനെ എന്തൊക്കെ വർക്കുകളുണ്ടല് പഠിക്കാള്ളതുണ്ട്
മ് ഇത് ഞാൻ എന്താന്നറിയോ ഞാൻ ത് നിങ്ങള ഞാനൊരു ഇത് കേറിയിട്ടുണ്ടേ ഞാൻ മുന്നേ മൂന്നാല് വർഷം ചെയുന്ന നിങ്ങക്ക് അറിയാലോ വർക്ക് ചെയ്തന്ന അണ് ഇതിപ്പൊ അഹ് ഇത് പുതിയൊരു വർക്കണത് ഇത് പുതിയ വർക്ക് വെച്ച നമുക്ക് ഇൻവെ ജ് മെന്റ് കാര്യങ്ങളോന്നുല്ല നമ്മള് ഇവിടെ കമ്മീഷൻ പണിയൊന്നും അല്ല നമ്മുക്ക് സിമ്പിളായിട്ട് പിന്നെ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന അതെ അതായത് നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബു ആണിനും നമ്മ ലേഡിന്റെ വീട്ടിൽ ചെയ്യ യനെ പറ്റു അഹ് അപ്പൊ ഇൻ അത് സജസ്റ്റ് ചെയ്തെ അപ്പ ഞമക്ക് ആ പിന്നെ എട്ടാറുപേയിസിക്സ് സെവ തരുന്നും പ ട്ടുണ്ട് അപ്പൊ അടുത്ത മാ മാസം വർക്ക് സ്റ്റാർട്ട് ആവാണ് അപ്പതിനെ കു ചിട്ടൊന്ന് പറഞ്ഞുരാൻവേണ്ടീയിട്ടേ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളധികടാകം എന്ന് വിചാരിച്ചിട്ട് ഒരു സാറിനോട് പറയാന
ആഹ് അതെങ്ങനെയാ സ്റ്റാറ്റസ് വെച്ച് കണ്ടയാണോ എങ്ങനാ വർക്ക് എങ്ങനാ വരണേ
ല്ല സ്റ്റാ സ്റ്റാറ്റസ്കാർക്കൊന്നുംല്ലത് ഇത് സ്റ്റാ റ്റസും അല്ല നമ്മൾ പ്രൊഡക്റ്റ് വിൽപന കോസെ കോ മസിലേക്ക് ഒന്നുഇല്ല ഇതെങ്ങനന്ന് വെച്ചാല് ആ ഇത്ക്കെ എങ്ങനെ എന്ന് ഇത് ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ കേട്ടിട്ടില്ലേ മീഷോ ഒക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ
അതൊര് ആപ്പാണ് എ പിന്നെ ചാട്ടിങ്ങിൽ അവ നിക്കണെ നമ്മുക്കിവിടെ ആര് അ വാദിൽ നമ്മളും ഇങ്ങനന്നെ ച്ചര് കസ്റ്റമർ കെയർ ആയിട്ടാണ് നിക്ക